ഹലോ ഹലോ
ഹലോ
ആഹ് കേക്കാൻ പറ്റുന്നുണ്ടോ?
കേക്കുന്നുണ്ടൊ?
ഉം എന്തോവെട്ക്ക്ന്ന്? ഒറങ്ങിയായിരുന്നോ?
ഹലോ
ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് പറഞ്ഞോളൂ
ആഹ് ഒറങ്ങിയായിരുന്നോ?
ഇല്ല ഒറങ്ങിയില്ല ഞാനിങ്ങനെ വെയിറ്റെയ്തൊണ്ടിര്ന്നതായിരുന്നു പിന്നെ
ആഹ് കറികളൊക്കെ ഉണ്ടാക്കാ അറിയാവോ എല്ലാം?
ആഹ് കറികളൊക്കെ ഉണ്ടാക്കാനറിയാം ഇപ്പൊ ഞാനൊരു ബിസ് ബിസ്നസ്സ് സ്റ്റാർട്ട് ചെയ്താലോന്ന് ആര് അലൈക്കാണത് ഒരു സ്ട്രീറ്റ് ഫുഡിന്റെ
ആഹ് ആഹ് ആഹ് എന്താ എന്തെങ്കിലും പൊതിച്ചോറ് അങ്ങനെ എന്തെങ്കിലും ആണൊ?
ആഹ് അങ്ങനെ അങ്ങനെ എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇപ്പം ഇപ്പോഴത്തെ തലമുറ ആഹ് ഫാസ്റ്റ് ഫുഡിന്റെ പുറകെയാണല്ലോ അപ്പം അവരെ ഇതാ പഴമയിലോട്ട് കൊണ്ടുപോകാമെന്ന്ള്ളൊരു ചിന്തയിലേക്ക് ഞാങ്ങനെ പറയാ ആളോണ്ട്ങ്ങനെ ആലോയ്ക്ക്ന്നു
അപ്പ നമ്മള് എങ്ങനാ അതിന്വേണ്ടിട്ട് എന്തെങ്കിലും നമ്മൾ വീട് വഴി കൊടുക്കാനാണോ, അതോ എവ്ടെങ്കിലും
അല്ല വി ഇപ് ഇപ്പംനമ്മുട ആഹ് നമ്മുടെ കേരളത്തികണ്ട് വരുന്നത് മൊത്തം തട്ടുകട സ്റ്റൈലാണല്ലോ. നമ്മളെവ്ടെ നോക്കിയാലും തട്ട്കട അപ്പൊ എങ്ങനെ പഴയ ഫുഡുകളെക്കെ എങ്ങനെ നമ്മള് ആഹ് മലയാളികൾ മറന്നും പോയ പഴയ ഫുഡുകളെങ്ങനെ അവരെലേക്ക് പ പഴയ ഫുഡിനെങ്ങനെ പുച്ചിരിങ്ങടെ പുതുമ ചേർത്ത് അവരെ ആഹ്
ആഹ് അതുംല്ല യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോഴ്ത്തേക്കും വേടിക്കാനുള്ളൊരു ടെന്റൻസിയും തോന്നും
അതെ അതെ എങ്ങനെ ഇതിലേക്ക് ആകർഷിച് അവരെങ്ങ അവരെകൊണ്ട് എങ്ങനെ ആ പഴമയിലേക്ക് കൊണ്ടുപോക എന്നുള്ളൊരുരീതിയിലേക്ക് അങ്ങനെള്ളൊരീതിയാണ് ഞാൻ
അത്‌വല്ല ഇതൊരു ചെറിയ വ് ചെറിയ രീതിയിൽ തൊടങ്ങിയിട്ട് പിന്നെ പിന്നെ പിന്നെ പിന്നെ പതിയരീതി വളർച്ച് വളർത്താൻ പറ്റും നന്നായിട്ട് പിന്നെ അയ്തെണ് ക്ക് സഹായിക്കാൻ കൂടെപ്പൊ ആരെങ്കിലുംക്കെ വേണ്ടേ സ്റ്റാഫ്കള് അങ്ങനെ ആരെങ്കിലും വേണ്ടേ?
അങ്ങനെ ഞാൻ ഇപ്പം ഓ കൂടുതലും സ്ത്രീകൾക്കാണല്ലോ നമ്മുടെ നമുക്ക് മുൻഗണന അപ്പൊ ഉ പിന്നോട്ട് നിക്കുന്ന ഒരുപാട് യാ ആഹ് സാക്ഷരതയില്ലാത്ത കുറച്ച് സ്ത്രീകളെ അതിനക തോട്ട് അവർക്കും കുറചൊരു ഓ ഓ ഓഫർ നൽകി
ആഹ് ഈ ദാരിദ്ര്യരേഖക്ക് താഴെയൊക്കെ നിക്കുന്ന ഒരുപാട് കഷ്ട പ്പാടൊക്കെ അനുഭവിക്കുന്നവരുണ്ടല്ലോ അവർക്കൊരു വരുമാനമാവും.
വരുമാനം എന്നുള്ള രീതിയിലും കൂടെയാണ് ഞാൻ ചിന്തിക്കുന്നത് ആലോ
ക്കിന്നത് ഈ പൊതിച്ചോറന് എന്തൊക്കെ കറികൾ കാണുവായിരിക്കും
മ മൊത്തം നാടൻ ഫുഡയിരിക്കും ഒരു പൊതിച്ചോറ് എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഒരു നടൻ ചമ്മന്തികാണു ഒരു മൊട്ട പൊരിച്ചത് ഒരു മീൻ പൊരിച്ചത് ഒരു കൊണ്ടാട്ട മുളക് പിന്നെ ഒരു ആഹ് മിഴുക്ക് വരട്ടി പിന്നെ ഒരു അച്ചാറ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചന്ന
ഫുഡ് ആകുമ്പം കൂടുതലും ആൾക്കാരത് വിശ്വസിച്ച് മേടിക്കും
അതെ അതെ ഒരു ടേസ്റ്റ് അത് ഒരു നാടൻ ടേസ്റ്റ്
അതെണക്കി ചാറുകളും ഒക്കെ അതിന്റെ കൂടെ തൊടങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് വിജയിക്കും കാരണം എന്താന്ന് വെച്ചാൽ
അതും അതും ഞാൻ ചിന്തിക്കാനില്ല അച്ചാറ് അല്ലങ്കി പാക്കിങ് ജോലി പാക്കിങ് ചിപ്സ് ബനാന ചിപ്സ് അതൊക്കെ ഹൈജീനക് ആയിട്ട്
നമ്മള് പൊറത്തൊക്കെ പോവാണെങ്കിലെ ബനാനയുടെ ഇത്കണ്ട് പാക്കറ്റ് അനുസരിച്ച് ആൾക്കാര് വഴിയിലൊക്കെ ഇരുന്ന് വിക്കുന്നത് കാണാം നല്ല തെരക്കായിരിക്കും മേടിക്കാനായിട്ട്
അതെ അതെ അത്
വിശ്വാസണ്ടഗീ ങ്‌ നമ്മളത് വേടിച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മൾ ഉപയോഗിച്ച് നല്ലതയാണെങ്കിൽ അവിടെ തന്നെ വന്ന് വേടിക്കും നമ്മള്
അതേ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചൊറ്റിയാണല്ലോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് അപ്പൊ അവരുടെ വിശ്വാസം നി എങ്ങനെ പിടിച്ചട്ടെന്ന് വെച്ചാല് കഴിക്കുമ്പോ ആ നല്ല ടേസ്റ്റ് അല്ലെ നമ്മൾ ഉണ്ടക്ക രീതികളും കൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ ഹൈജീനിക്കായിട്ട് ആകുമ്പോൾ അവർക്ക് അതൊന്നുകൂടെ ഒരു വാങ്ങാനുള്ള വിശ്വാസം നമ്മളെ കൂട്ടു
ട്ടും തന്നെ് നമ്മൾ ഈ പിന്നെ ഏത്തക്ക പൊടി കുവരക കുറുക്കുകള് കുഞ്ഞുങ്ങളുടെക്കെ അത് ഒക്കെ നമ്മള് അതിന് നമ്മള് ഇച്ചിരി പൈസ എറക്കിയ വെച്ചാൽ അതിൻറെ മെഷീനൊക്കെ ഓണം കുന്ന മെഷീനൊക്കെ എറക്കിക്കൊണ്ട്അത് അത് പക്ഷേ നമുക്ക് നല്ലയിരിക്കാം ആദ്യം നമ്മൾ കുറച്ച് എമൗണ്ട് എറക്കിയാലും അത്ക്ക് നമ്മക്ക് ക്ക അത് ലാഭം എട്ക്കാനായിട്ട് പറ്റും. അത്പ്പോ ഏത് ബിസിനസ്സാണേലും അങ്ങനെയ. നമ്മള് ആദ്യം കൊറച്ച് ക്ഷമയും കൊറച്ച് പൈസയൊക്കെ എറക്കണം. പിന്നീടത് ഓട്ടോമാറ്റിക്കലി അങ്ങ് ഓടിക്കോളും.
പിന്നെ അതിനെരു ക്വാളിറ്റിയും കൂടെ ആവുമ്പോ അത് ആഹ് മ ജനങ്ങൾക്ക് അതൊരു വിഷ ദസോ നമ്മുടെ ആഹ്
യാസോ ണ്ടെങ്കി ആൾക്കാരത് മേടിക്കണം അത്
നവൊ അപ്പൊ ഞാനത് ഉണ്ടാക്കുന്നതിലൂടെ ഞാനിപ്പ അതൊരു വീതിയപ്പം ഹ് ഇൻസ്റ്റഗ്രാം യൂട്യൂബ് എല്ലാ അയിനെല്ലാം പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ ആഹൊ! പ്ലാറ്റ്ഫോമുകളാണല്ലോ അപ്പം ഇതൊക്കെ ചെയ്യുന്നത് അതൊരു വീഡിയായിട്ട്
ന്ന റീൽസ് ആയിട്ടൊക്കെ പതിയ പതിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ഒ ക്കെയായിട്ട് ചെയ്താൽ തന്നെയും ആൾക്കാരത് കണ്ട് അത് അവർ തന്നെ അങ്ങ് ഷെയർ ചെയ്തോളും. പിന്നെ നമ്മളായിട്ട അങ്ങനെ വലതായിട്ട ഒന്നും ചെയ്യണ്ട അതിനകത്ത്
അതെ അതെ. ഞാൻ അതാണ് മെയിന ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പ്പൊ മെയിനായിട്ട് നമ്മള് ക്കുന്നതല്ലാം നമ്മള് ഇൻസ്റ്റയിലും ആ, തെ യൂട്യൂബിലൊക്കെ ഷെയറ് കൂടെ ചെയ്ത് ജനങ്ങളെ ഇതിലേക്ക് ആകർഷിക്ക. എങ്ങനെ ആകർഷിക്കാം അല്ലെ. എങ്ങനെ ഇത് ആഹാ! ഈ സാധനം കൊള്ളാം ഇത് ഈ സംഭവം കൊള്ളാം ന്നാ കഴിച്ചാ നമ്മുക്കൊരു ഓ, മറ്റു പ്രശ്നങ്ങളൊന്നും ഒണ്ടാകില്ല എന്നാവരിയിലേക്ക്
അത അവർക്കൊരു വിശ്വാസ ഉ ണ്ടെങ്കിലേ നമുക്ക് ഒറപ്പായിട്ടും സക്സസ് ആയിട്ട് വിജയി ക്കാൻ പറ്റു ഉം, ഉം പിന്നെ അതിന്റെ കൂടെ തന്നെ പഠിത്തം എന്തോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ. ല്ലേ
അതെ, അയ്ന്റെ അയ്ന്റെ സൈഡി കൂടെ ഇതും
ആഹ്, ഇതൊരു വരുമാനമാവും നമ്മുക്ക്‌ ഇന്റിപെന്റായിട്ട് നിക്കാൻ പറ്റുവല്ലോ
അതെ, അതെ. നമുക്ക് മറ്റാരുടെം മുമ്പില് നമ്മൾടെ ഒരു ഫോൺ ചാർജ് ചെയ്യാൻ പോലും മറ്റാരുടെ മുമ്പിൽ കൈ നീട്ടാതെ നമുക്ക് സ്വന്തായി
ശരിയാ, അതൊരു വല്ല്യ കാര്യാണ്. കാരണം നമ്മടെ ആവശ്യ ത്തിന് വേറൊരാളുടെടുത്ത് കൈ നീട്ടുന്നയ്നേക്കാളും വേ വല്ല്യ കാര്യം വേറൊന്നും ഇല്ല അപ്പ നമ്മള്സ് സ്വന്തായിട്ട് എന്തെങ്കിലും പത്ത് രൂപ അധ്വാനിക്ക ആണെന്നുണ്ടെങ്കി അത് നല്ലതാ. അപ്പോഴേ നമുക്ക് വെല വരുതൊള്ളൂ. മറ്റുള്ള
അതെ നമുക്കൊരു സ്വന്തായിട്ടൊരു ജോലി ഉണ്ടെങ്കി നമുക്ക് സ്വന്തായിട്ട് ഒരു വരുമാനം ഉണ്ടെങ്കി നമുക്ക് പിന്നെ ആരേയും ആഹ്, മ ആരുടെം മുമ്പ്‌ല് നമുക്ക് തല കുനിക്കാതെയോ നമുക്ക് ഏഹ്, നമുക്ക്‌ വേണ്ട കാര്യങ്ങക്ക് പോലും നമ്മുടെ സ അത്യാവശ്യം വേണ്ട കാര്യങ്ങക്ക് പോലും മ
പിള്ളാരുടെ കാര്യൊക്കെ ആണെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്കെട്ത് ത്ത് ചെലവാക്കാൻ പറ്റും. ക്ഷെ വേറരാളുടെ കയ്യിന്ന് വേടിക്കുന്ന പൈസക്കാണെന്നുള്ള നമുക്ക് എ
അതിന് എന്തപ് അത്‌ തന്നെ, അ ഒരു നൂറ് രൂപ തന്നാ പോലും ഒരുപത്ത് രൂപബാലൻസ് ഉണ്ടെങ്കി കണക്ക് പറയേണ്ട കാലഘ കാമല്ലേത്. ഇപ്പഴ്ത്തെ സ്ത്രീകൾടെ ഇയെ.. അത് ഇപ്പഴത്തെ മറ്റ മറ്റൊരാളെ ആശ്രയിച്ചു കഴിയുന്ന സ്ത്രീകള്ടെ അവസ്ഥ
എല്ലാരുടെ ഇങ്ങനെ തന്നാ. എത്ര ഇനി പൈസ ത്തെ ഉണ്ടെന്ന് പറഞ്ഞാല് നമുക്ക് സ്വന്തമായിട്ട് പത്ത് രൂപയെങ്കിലും വരുമാനം ഉണ്ടെന്നുണ്ടെങ്കില് മ്പി ഇങ്ങനെ ഒരു ഇത് കേക്കണ്ടിവരത്തില്ല. ആ അതിപ്പോ എല്ലാ സ്ത്രീകളും പുറ ത്ത് പറയുന്നില്ലെന്നേ ഒള്ളൂ. എല്ലാർക്കും ഉണ്ട് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളു ഒക്കെ
ഓഹ്, എല്ലാവർക്കും അവരുടേതായ രീതിയിലുള്ള പല കാര്യങ്ങളും കാണും. നമുക്ക് അ അതും കൂടെ മുൻകൂട്ടി നിലനിർത്തിയാണ് ഞാൻ എന്റെ ബിസിനസിനകത്ത് സ്ത്രീകൾക്ക് ഓഹ്, ഏറ്റവും അർഹരായ ഇപ്പം സ്ത്രീകള്ന്ന് പറയുമ്പോ മുൻഗണനാ വിഭാവംന്ന് കേൾക്കുമ്പോ എല്ലാരും കൂടി ചാടി വീ ക്ന്ന കാലഘട്ടാണ് എല്ലാരും. അതിനകത്ത് അർഹരുണ്ട്, അനർഹരുണ്ട്. അപ്പം അതിനകത്ത് ഏറ്റവുംഅർഹരായിട്ടുള്ളസ്ത്രീകളെ മാത്രംഞാൻഉൾക്കൊള്ളിച്ചുകൊണ്ട് തുടങ്ങാതെതുടങ്ങുന്നഒരുസ്റ്റാർട്ടപ്പ് ജോലിയാണിത്
ഉം അതെയണകന്നെഎൻ ചെറിയരീതിയിൽ എന്തെങ്കിലും ഒന്ന് തുടങ്ങിനോക്കണംആദ്യം പൊതിച്ചോറോഅച്ചാറോഎന്തെങ്കിലും ഒന്ന്
അതാ ചെറുതിൽനിന്നുംവല്യൊരു സംരംഭമാക്കുകഎ അതൊരു ലക്ഷ്യമാണ്അതത് ആ സ്വപ്നംസാക്ഷ രിക്കാൻഎനിക്ക്പറ്റും ആ
പിന്നെ നമുക്ക്കുറച്ചുകൂടൊക്കെ ആണെന്നുണ്ടെങ്കിആദ്യക്കെ ചെയ്ത് നല്ലൊരു സക്സസ് ആയികഴിഞ്ഞാ പിന്നെപതിയെ പതിയെഓരോഐറ്റംസ്ഇറക്കാം ആ ചെയ്യാം കുഞ്ഞുങ്ങളുടെ കുറുക്കിന്റെ പൊടികള് അങ്ങനൊക്കെഉള്ള ഓരോന്ന് ഏചെയ്യാൻപറ്റുംഅപ്പംആദ്യമേ നമുക്കൊരു വിശ്വാസം ജനങ്ങളുടെ വിശ്വാസം കിട്ടിക്കഴിഞ്ഞാൽപിന്നെഅവര്ആഉറപ്പായിട്ടുംവേടിക്കും
വിശ്വാസം അതല്ലേ
അതെവിശ്വാസം ആണെല്ലാം പിന്നെ യാത്രയൊക്കെ പോവാറുണ്ടോ പൊറത്ത്?
ആഹ് ഒരുപാടൊന്നുല്ല ന്നാലും അത്യാവശ്യം യാത്രകള് ചെയ്യാറുണ്ട്.
എല്ലാത്തിനും എല്ലാത്തിനൊരു ലിമിറ്റ്
ലിമിറ്റുണ്ട് നമ്മള് സ്ത്രീകൾന്ന പറയുന്ന അതാണല്ലോ എല്ലാത്തിനൊരു ലിമിറ്റേഷനുണ്ടല്ലോ.
അതെ അതെ.
എഹ് മറ്റുള്ളവരുടെ കണ്ണില് മറ്റുള്ളവരുടെ കണ്ണില് സ്ത്രീകൾന്ന് പറയുന്നത് വല്ല്യ ഒരു ഏഹ് ലിമിറ്റി നിക്കണം വാവ അങ്ങനെയുള്ളൊര അത് അത് ബ്രേക്ക് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. അങ്ങനെയുള്ളൊരു ചിന്താഗതി മറ്റുള്ളവരുടെ അങ് സ്ത്രീകൾ അപലകളല്ല എന്നുള്ളൊരു ചിന്താഗതി മറ്റുള്ളോലെ മുമ്പിലേക്ക് എത്തിക്കണമെന്നാണ് എന്നാണെ
പണ്ടുള്ളർ ക്കാരുന്നു ജോലിക്ക് പോന്നീനും പഠിക്കാൻ പോന്നീനൊക്കെ ഒരുപാട് കുറ്റങ്ങളും അങ്ങനൊ ക്കൊള്ള പ്രശ്നങ്ങളൊക്കെ ഇന്നെല്ലാത്തിലും മുൻഗടനേല് നിൽക്കുന്ന സ്ത്രീകളാണ്. നോക്കിക്കഴിഞ്ഞാല് അതെ ഇപ്പൊതാണ്ട് പഠിക്കാനാണെങ്കി പോയിക്കഴിഞ്ഞാലും പി ജി ചെയ്യാനൊക്കെ ആണെങ്കിലും പോയാലും ഏജുള്ളവരാണ് കൂടുതലും നിക്കുന്നെ കാരണം അവർക്ക് അവരുടെ ജീവിതത്തിലോട്ട് എറങ്ങി വന്ന പ്പവർക്ക് മനസ്സിലായി പൈസേടേതാണെങ്കിൽ എല്ലാത്തിൻ്റെം ബു
അതെ ഇപ്പൊ നമ്മുടെ ഏതൊരു മേഖലെടുത്താലും സ്ത്രീകളാണല്ലോ അതവര് ആഹ് സ്ത്രീകളെ കൊണ്ടും പറ്റും പുരുഷന്മാരെ കൊണ്ടും മാത്രം പറ്റും എന്ന് കയ് വിചാരിച് യ്ണ കാര്യങ്ങളെല്ലാം സ്ത്രീകളെ കൊണ്ട് പറ്റും എന്ന് അവർത് പല രീതീലവര് തെളിയി ച്ചോണ്ടിരിക്കും. ഇപ്പൊ പൈലറ്റായാലും പല രീതിലും സ്ത്രീകൾ കൈ വെക്കാത്താ ഒരു
ഒരു മേഖലേ ഇല്ല എല്ലാ മേഖലയിലുപ്പോ ആഹ് സ്ത്രീകളുണ്ട്. കാരണം ആഹ് ഇനി ഇനിയുള്ള കാലഘട്ടത്തിലങ്ങനെ സ്ത്രീകളങ്ങനെ അകത്തിരിക്കതി ഇപ്പാരാ ഇ ജോലിക്ക് പോവാതെ ഇരിക്കുന്നെ എല്ലാരും ജോലിക്ക് പോവുന്നുണ്ട്. എന്തെന്നില്ലാത്ത ജോലിക്കെല്ലാരും പോകുന്നു.
തെ പക്ഷെ ഒരു പഴയ ചിന്താഗതി കൊണ്ട് നടക്കുന്ന ചെല മനുഷ്യരുടെ എടയില് അത് മ് എങ്ങനെ പ്രാവത്തികമാക്കാം എന്നെനൻക്കറി
അത് പ പക്ഷെ നമ്മള് ആരെയും ബോധ്യപ്പെടുത്തി ഇനി അങ്ങോട്ട് ജീവിക്കാൻ പറ്റത്തില്ലടാ. കാരണം എന്താന്ന് വെച്ചഴിഞ്ഞ നമ്മളെല്ലാം സക്സസ് ആക്കി വെച്ചിട്ടിപ്പൊ നമ്മളൊരു ജോലി കിട്ടി കഴിഞ്ഞാ വീട്ടിലിത്രംയും പേരുണ്ട് അവർക്കുള്ള എല്ലാം ചെയ്ത് വെച്ച് നമുക്ക് ജോലിക്ക് പോകാൻ ന്നു കഴിഞ്ഞ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല ചെയ്യാൻ നിക്കുന്നവരെന്നു ചെ തോണ്ട് നിക്കണം. മേടി ക്കുന്നവരെന്നും മേടിച്ചൊണ്ടിരിക്കൂ അപ്പം നമ്മൾ കൊറച്ച്. ഇതാവ്‌ണോട കാരണം ഇൻ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമുക്ക് എല്ലാരൊന്ന് ഒന്നു തൃപ് ത്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റത്തില്ല അപ്പ ആഹ് ആഹ് പ്പം നമ്മള് കൊറച്ചും കൂടെ ഒരിതാവണം പിന്നെ ഏഹ് പറയുന്നവരവിടെ പറയട്ടെ എന്നങ്ങ് വിചാരിക്കണം. നമുക് ലൈഫിൽ ഒന്ന് സക്സസ് ആവണം അതുകൊണ്ട് നമ്മൾ ത്തിരി ബുദ്ധിമുട്ടും അവരൊക്കെ പിന്നെ കൊറേ കഴിയുമ്പോള് തിരിച്ചു വന്നോളും അവര് പിന്നെ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടോളും നമ്മള് ചെയ്യാൻ നിക്കുമ്പോഴാണ് അവര് പറയുന്ന ആഹ് അ എന്തായാലും അവള് ചെയ്യുന്നുണ്ടല്ലോ. ഇനിയിപ്പം ആ നമ്മള് ചെയ്തില്ലെലും കൊഴപ്പുല്ല അപ്പൊ അവളാണത് ചെയ്യണ്ടേ. എന്നങ് ആദ്യമേ നമ്മളവരെ പഠിപ്പിച്ചു കഴിഞ്ഞു ആഹ് അ പക്ഷെ അതങ്ങ് മാറ്റി ചിന്താഗതി മാറ്റിക്കഴിഞ്ഞ് ഇപ്പ നീയൊരു ജോലിക്കെറങ്ങി കഴിഞ്ഞഴിഞ നീ പതിയെ പതിയെ നിന്റെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചുരുക്കി ചുരുക്കി കൊണ്ടുവരുമ്പോ ഓട്ടോമേറ്റിക്കലി ശീലി ച്ചവരൊക്കെ പഴയതങ്ങ് ചെയ്തൊടങ്ങിക്കോളും ആദ്യം ഒരു ബുദ്ധിമുട്ട് കാണും അത് മൈന്റെയ്യാൻ പോവണ്ട മനസ്സിലായോ പോകാൻ നിന്നാ ലൈഫ് എങ്ങും എത്ത ത്തില്ല പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഒന്നും നടന്നില്ലന്നുള്ളൊരു കു
നമ്മുടെ ഏറ്റവും എ മെയിനായിട്ടും എനിക്ക് ഏറ്റവും വെശമ്മം എൻ്റെ സമയങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്റെ ഒരുപാട് സമയങ്ങൾ വെറുതെ നഷ്ട ഷ്ടപ്പെട്ടു പോയി എനിക്ക് തിരിച്ച് കിട്ടാൻ പറ്റാത്ത കുറെ സമയങ്ങൾ പോയി അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ് വിഷമം
ഇനി അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാരണം കഴിഞ്ഞത് കഴിഞ്ഞ് എപ്പോഴും നമ്മൾ പാസ്റ്റീസ് പാസ്റ്റ് കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിരുന്നിട്ട് ഒന്നും നമുക്ക് കി ട്ടാൻ പറ്റുന്നില്ല നമ്മളെ എപ്പഴെങ്കിലും ആ ചിരിച്ച കാര്യത്തെ കുറിച്ച് നമ്മൾ ഓർത്ത് ചിരിക്കാറുണ്ടോ പിന്നെന്തിനാ നമ്മൾ കരഞ്ഞ കാര്യത്തിനേ കഴിഞ്ഞതിനെ കുറിച്ച് ആലോയ്ക്കാൻ ഇന്നി നമ്മളെ കൊണ്ട് എന്തു ചെയ്യാൻ പറ്റും പിന്നെ അത് നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യ ഒരു നിമിഷമെങ്കി ഒരു നിമിഷം കൊണ്ട് തന്നെ നമ്മൾത് ചെയ്ത് തീർക്കാവുന്നുണ്ടെ നമ്മൾ ലൈഫിൽ ഉറപ്പായിട്ടും സക്സാകും തോറ്റു പോകത്തില്ലെന്ന് നമ്മക്കോറ ഉള്ളടത്തോളം കാലം നമ്മള് നമ്മളോരു കാര്യത്തിന് വേണ്ടി നീ ഇപ്പ ഈ ബിസിനസ്സ് സ് സ്റ്റാർട്ട് ചെയാൻ തുടങ്ങിന്ന് വചോ നീ ഇതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് സക്സസ് ആവാൻ നിന്റെ മുന്നില് നൂറ് വഴികള് തെളിയിച്ചു നെഗറ്റീവ് പറയുന്നവര് കാണും അതങ് വിട്ടേക്കണം അവിടെ കിടക്ക ട്ടെന്ന് വിചാരിക്കണം